ഹലോ ആഹ കേൾക്കുന്നില്ലേ
ണ്ട് ണ്ട്
മ്മ് മ്മ്മ്മ് കുളി കുളി ഒക്കെ കഴിഞ്ഞോ?
കുളില്ലാ
ഉ ഹ് ഹ് എല്ലാം നീ തുടങ്ങണോല്ലെ
ആഹ
ആഹ നേരത്തെ കുളിക്കോ കൊച്ചിനൊക്കെ നേരത്തെ കുളിപ്പിക്കോ?
ആഹ ഓളെ നേരത്തെ കുൾപ്പിക്കു പ്പ കോപ്പ പനിയാണ്
ആണല്ലേ
ആ അപ്പൊ പിന്നെ ഓളെ കുളപ്പിക്കയില്ല്യ
അതെ കോ പനിയൊക്കെ അമ കുളിപ്പിച്ചാലേ
ആഹ
പ്പൊ ഒന്നാമത് മഴ മഴല്ലേ
ആ ഉ നാ
മഴങ് പ്രത്യേകിച്ചും വന്ന് വന്നിണ്ടെങ്കി ഇനെ മാറാൻ കൂട്ടാവൂല്ല
ആ
അതെ പിന്നെ തണപ്പല്ലേ ഭയങ്കര ഇതായിരിക്കും വെള്ളം ചെല്ലുമ്പോഴേക്കും ചെൽപ്പോ
അ ഓ ശ ചൂടുവെള്ള ആ ഇപ്പ ഈ മായയാപ്പെളെ
ആഹ് ചൂടുവെള്ളത്തില് കുളിപ്പിക്കണം
ഉം
ആ അല്ലെങ്കില്
ഞമ്മക്കന്ന തൺപ്പാണ്
ആഹ് ആ പിന്നെ പിള്ളേ കഥ പറയണോ
ഉം
അങ്ങനെ കുളപ്പിച്ചാ മതി ചേലോക്ക് കുൾപ്പിക്കായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഈ മഴക്കാലാകുമ്പോ
ഓക്കെ
കുളിക്കേ ഇഷ്ടാണോ പുള്ളിക്ക്
ആം
ഏ കുളി ഇഷ്ടാ ല്ലേ
ഉം
ചെലേ പിള്ളേര് കുളിക്കുമ്പോ ഇങ്ങനെ ചിരിക്കും അത് രസ കാണാന് കുൾപിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടണല്ലോ ചെലേ കുറ്റിയക്ക് അപ്പൊ നല്ലനോക്കി ഇങ്ങനെ ചിരിക്കും
ഇവർക്ക് കുളിപ്പിക്കുന്നതിന് കൊയ്പ്പൊന്നുല്ല
ഇല്ലലേ
ഊമ്
ചെലേ പിള്ളേര് വെള്ളം ചെറു താവുമ്പോളേ ഇഷ്ടപ്പെടൂല ന്റെ അപ്പോ കരച്ചിലോട് കരച്ചിലായിരിക്കും
ആഹ് എണ്ണേഎണ്ണതേച്ച് കെട്ക്കൂലന്നുള്ളൂ
ആഹ് എണ്ണ തേച്ച് കെട്ക്കൂല അത് നോക്കണ്ട എണ്ണ തേച് കെട്ക്കാൻ മടിയാ അവർക്കുംവർക്ക് എണ്ണാ തേച് ഇങ്ങനെ കിടക്കുമ്പോ അവർക്ക് ഒരു അസ്വസ്ഥതയാ
ആഹ്.
അപ്പൊ പിന്നെ പ്രത്യേകം ക അതെ അത അങ്ങനെ തന്നെ ഒരു വിധം പിള്ളരൊക്കെ കരയൂട്ടോ ചെല പിള്ളർക്ക് കൊഴപ്പണ്ടാവുല്ല എത്ര നേരം വേണെലും കിടന്നോളും
അഹ് അഹ്
ചെലാ ഒരാണ് കൊഴപ്പം കൊണ്ടോട്ടീലാണോ വീട്
അവിടക്ക് എത്തണില്ല
ഏ കൊണ്ടോട്ടി എത്തണ്ടാ ആ കൊണ്ടോട്ടി ന്റെ മുന്നേ ല്ലേ
ആ ആഹ്
പുള്ളീ ന്റെ വീടാണ് മോം
ആഹ്
ഉം ഞാൻ മോങ്ങം മാവേലിസ്റ്റോറിലൊക്കെ വർക്ക് യ്തതാ
മം
മോങ്ങത്തും മുസ്‌രിയങ്ങാടി യൊക്കെ
ഇന്റെ വീട് മുസ്‌ലിയാരങ്ങാടി ആണ്
മുസ്സിയങ്ങാടിയാ
ആഹ്
ആ മുസ്‌ലിയാരങ്ങാടി മാവേലി സ്റ്റോറിലായിരുന്നു ഞാന് അ ആറ് വർഷം
ഉം
മുസ്‌ലിയാരങ്ങാടി തന്നെയാ പിന്നെ മാവേലി സ്റ്റോർ ആ അങ്ങാടി തന്നെല്ലേ
ആ ആഹ്‌
അവടെക്കെവന്ന്ട്ട്ണ്ടായിര്ന്നോ
ഉം.
ഏ
ഏഹ് അപ്പം നല്ല കളി
ആണ് ഞാന് കൊണ്ടോ പിന്നെ എടവണപ്പാറ പൊന്നാടാ ഇന്റെ വീട്
ഏ
ആഹ് എന്റെ വീട് പൊന്നാടാണ്.
ആ ആഹ്
അങ്ങനെ അപ്പം അട്ത്തായി നമ്മള്
ആഹ്.
പൊന്നാട് അറിയോ എടവണ്ണപ്പാറ അറിയത്തില്ലേ?
ആ അറിയ അറിയ.
ആഹ് അവിടെ തന്നെ
പിന്നെ പിന്നെന്താ വേറെന്താ
ആഹ്
വറെ എന്തേ വർക്ക് ചെയ്യ്ണ്ടോങ്ങൾ
വർക്ക്പ്പം ഒന്നും ചെയ്യുന്നില്ല വർക്കൊ ണ്ട് എനിക്ക് പോവാൻ പറ്റാത്ത ദോണ്ടെ ഒന്നിനും പറ്റുന്നില്ല പോവാനേ.
ആഹ്.
പോവാണെങ്കിലൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത് എനിക്ക് കൊച്ചിനെ സ്കൂൾ വിടണം അവനെ കൊണ്ടരാനും നോക്കാനും ആക്കാനും ഒന്നും ആരുല്ലാത്തദോണ്ടെ
ആഹ് ആഹ്
സമയണ്ടല്ലോ ആ സമയം ആവമ്പോ അങ്ങോട്ട് വിടണം പിന്നെ കൂട്ടിവരണം.
ആഹ്.
അങ്ങനെയാ. അതുകൊണ്ട് പോവാം പറ്റാത്ത രീതിയാണ്പ്പോ.
പോവാൻ പറ്റോ പോവാംല്ലാപ്പോ എന്ത് ചെയ്യാനാ പോവാൻ ആഗ്രഹംണ്ടായിട്ട് കാര്യല്യല്ലോ.
കുട്ടിക്ക് കൊറച്ച് വല്ല്യതായിട്ടൊക്കെ പോയാമതിട്ടാ.
ഏ അതെ കാരണം എന്താറിയോ നമുക്ക് ആരും ഇല്ലല്ലോ നോക്കാനും പിള്ളേരൊക്കെ കാര്യം ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാ പിന്നെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അവരോട്ചോദിച്ചിട്ട് കാര്യല്ല അതുകൊണ്ട് ഇവിട്ന്ന് പോവാ സമ്മതിക്കൂല.
ഹസ്ബൻഡ് അയ്ക്കൂലലേ?
ആഹ് അയ്ക്കൂല അവനൊരു കുറച്ചൊരു അവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാവാതെ നീ എങ്ങോട്ടും പോയി പോവാൻ പോവണേനല്ല പക്ഷെ പോ പോയി കഴിഞ്ഞാല് എന്താ ചെയ്യാന്നുള്ളതിൽ പിന്നെ സമ്മതിക്കൂല.
ഏഹ് ആഹ്
അതുകൊണ്ടാ പോവാത്ത്. പിന്നെ അവരെ സമ്മതല്ല്യാതെ നമ്മള്
പോവാനും പറ്റൂലല്ലോ.
പോവ് നടക്കത്തില്ലല്ലോ.
പിന്നെ നടക്കുന്നെമാത്രല്ല നമ്മള് ചിന്തിച്ചാല് നമ്മള് പോവൂല.
ഉം.
ഉം അതോണ്ട് എങ്ങോട്ടും വിടുന്നില്ല. എന്നെങ്കിലൊക്കെ പോവ. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യരെ ഇങ്ങനെ ആക്കുന്നെ.
ഉം ഉം ഉം ഉം.
എ എ ഏഹ് അപ്പൊ പ പറ്റുമ്പം പോവാന്നുള്ള രീതിയിലാണ്.
എന്നാണോ അന്ന് പോവാ.
എന്തേലൊക്കെ ജോലിക്ക് നോക്കണല്ലേ?
ന്തോ എന്തോ പണി ഉണ്ടായിരുന്നോ നിനക്ക്?
ഇല്ല ഞാനയന് പ്ലസ്ടു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞീന്ന് ഇന്റെ രണ്ട് കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കിയതാ.
ഒരു കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കിയതാ?
രണ്ട് കല്യാണം.
രണ്ട് കല്യാണോ?
ആ രണ്ട് കല്യാണം കഴിഞ്ഞ് ഒഴിവായി ഇപ്പ മൂന്നാമത് കഴിഞ്ഞതാ.
ആ ന്തെ രണ്ടെണ്ണം കഴിഞ്ഞ് ഒഴിവാവാൻ കാരണം?
അത് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ഓട്ത്തെ ആള് കള്ള് കുടിച്ച് വരേർന്നു.
ആഹ് വെള്ളം വെള്ളംലേ.
രണ്ടാമത് കല്യാണം കഴിഞ്ഞോട്ത് ആൾക്ക് മാനസികേനി
അയ്യോ അപ്പൊതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ആഹ് ന്റെ.
ഓല പറ ഞങ്ങൾ നല്ലോം അന്വേഷ്ച്ച്, പക്ഷെ ഓലൊന്നും അങ്ങൻത്തെള്ള ഒരാളും പറഞ്ഞില്ല.
ആഹ.
ആര്
ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞട്ട് കൊറേ നിന്നോ പുള്ളീന്റെട്ത്?
ഇല്ല്യ, ഞാാനവിടെ ഒരു മാസം നിന്നിട്ടൊള്ളു.
ആഹ്, അപ്പൊ ഓൽക് ഇതന്നേ ഏ ഏഹ് വല്ല്യ പ്രശ്നലേ.
അപ്പോത്തിന് അടീം ഇതൊക്കെ തുടങ്ങിയപ്പൊ ഞാൻ പോന്ന്.
ഏ അടിചൊക്ക ചെയ്യോ അമ്പാ ഏ എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിിച്ചു നിന്നേന്ന്റെ അപ്പോൊ സമ്മതിക്കണം.
അപ്പൊ പിിനെ ഞാൻ അവിടുെ പോന്പിന്നെ രണ്ടാമത്തെ ആർക്ക്
അല്ല അതവടെ അപ്പ ഞാൻ പറഞ്ഞത്
ഉ
പിന്നെ അവിടന്ന് നിന്നിട്ട് വേഗം അവിടന്ന് ഇങ്ങണ്ട് പോന്നു
ആ അവിടുന്ന് പോന്നു പിന്നെ രണ്ടാമത്, കെട്ടിച്ചു മൂന്ന്കൊല്ലം കഴിഞ്ഞാരെ.
രണ്ടാമത് മൂന്നുകൊല്ല കഴിഞ്ഞന്റ ക്ഷം കെട്ടിച്ചു.
ആ അടെ നിന്നപ്പളും തേപോലെന്നെ പക്ഷെ ആആൾ ഇന്ന തല്ലൂല. ഓല ഉമ്മാനിം ഉപ്പാനിം അനിയനൊക്കെ നല്ലോണം തല്ലും.
ആ ആ ആ.
ആ അങ്ങനൊക്കെ ആയപ്പ ന്റെ വീട്ടുകാര് ങ്ങോട്ട് പറഞ്ഞയച്ചീല.
ആഹ കണ്ടാല് പാവമായിരുന്നൊ ആള്.
കണ്ടാല് ആൾക്ക് ഒന്നുംല്ല.
ഒരു കുഴപുല്ല്യ.
ഏ എ വീട്ടിലും ഇങ്ങനൊരാള്ല്ല്യ ഒ
ആഹ വീട്ടിലുള്ളവരോട് ഭയങ്കര പ്രശ്ന.
ആ അങ്ങനത്തെയക്കെ ഈ നോമ്പൊക്കെ ആാവുമ്പോം അസുഖം കൂടുല്ലോ
ആഹ
അപ്പൊ പിന്നെ പെരയില നല്ലാ പ്രശ്നുണ്ടക്കും.
വലിയ സം ഉണ്ടാക്കും.
ഉം
അഹ് കണ്ട് കണ്ട് മട് ത് ല്ലേ
കണ്ട് കണ്ട് മട്ത്ത് ഇപ്പൊ കോഴപ്പില്ല ഇപ്പൊ ഞാൻ നല്ലതീൽ പോവണ്ട്.
ആഹ് ഇപ്പൊ നല്ലതാണോ, കൊഴപ്പല്ല്യാത്തതാണോ?
ആഹ് പ്പ കൊയപ്പല്യ
അത് ഓരോരോ യോഗാമോളെ അല്ലാതപ്പ ന്താ പറയാ നമ്മുക്കും തന്നെ അതിനൊക്കെ ഒര് ഇത് വേണം.
ആഹ്
നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ങ്ങനെയൊക്കെ വരണന്ന് നമ്മളെ പടച്ചോൻ നമുക്ക് കണക്കാക്കിട്ടുണ്ടല്ലോ.
അ
അതുപോലൊക്കെ നമ്മു കഴിയണം എന്നാലേ നമുക്ക് പിന്നെ ഒരു സുഖജീവിതം കിട്ടുള്ളൂ.
ആഹ്
നിന്റെ അത് കഴിഞ്ഞു.
ഇന്റത് കഴിഞ്ഞു.
ഇപ്പൊ സുഖായല്ലോ, ഇപ്പൊ മോളു ആയി. കൊഴപ്പില്ല്യതെ എന്നും അങ്ങനെ തന്നെ പോവട്ടെ.
ആഹ്
അല്ലെ അങ്ങനെയൊക്കെ ഒര് ഇതാവുമ്പോ നമുക്ക് സങ്കടാവുന്ന് വീട്ടുകാര്ക്കും നമ്മളെന്തോരിതായിട്ട നമ്മളേ ഒരാളെ കൂടെ അയക്കുന്നു.
ആഹ്
ആരായാലും ഉം നമുക്ക് വിഷമല്ലേ ഒരു കല്യാണം എന്ന് പറഞ്ഞാ കഴിയണെങ്കില് എന്തോര് ഇതുണ്ട്.
ഉം ഉം
ആകെ പ്രശ്ന ആയിരിക്കില്ലേ വീട്ടിലൊക്കെ ആകെ ടെൻഷൻ ആയിട്ടുണ്ടാവൂല്ലേ.
ആഹ്
വാപ്പല്ലേ.
ആ ഇണ്ട് ഇപ്പാക്കെന്നെ ഷുഗറ്ണ്ടായിക്കാണ്ടെ വെരലൊക്കെ കട്ട് ചെയ്തെ
ആണല്ലേ ഉം. അല്ല ആ ഏതാലും നമ്മള് ജീവിതം സേഫ്റ്റി ആവണം എന്നാ അവർക്ക്. ഉണ്ടാവുല്ലേ.
അതെ
നമ്മള് ജീവിതം സെഫ്റ്റില്ലേ പിന്നെ എന്താ അവർക്ക് ഒരു ഇത്
ഉം ഉം
നിങ്ങള് അതിലല്ലേലും അങ്ങനെ തന്നെ നല്ലോണം പറ്റിക്കപ്പെടും.
ഉണ്ട്.
അല്ലേ
ഉം
കൂടുതൽ നടക്കുന്ന കാര്യണത് കാരണം ഉം പിന്നെ പറയാതെ പറ്റില്ല.
അങ്ങനെ പെട്ടതാണ് ഞാന് രണ്ടാമത്തെയില്.
ആണല്ലേ. അതാ പറഞ്ഞ പറയാതെ നമ്മ നമ്മോട് പറയാതെ നമ്മളെ പറ്റിക്കുമ്പോ എന്താപ്പൊരു സ്ഥിതി
അത അങ്ങനെ അങ്ങനെ ആവുമ്പോളും ഓൽക്കന്നേണ് നഷ്ടം. പിന്നെ ഞമ്മള ഒയിവാക്കി കഴിഞ്ഞാല് ഓല് ഞമ്മക്ക് നഷ്ടപരിഹാരം തരണം.
ആഹ് അതൊക്കെ കിട്ടീല്ലേ? ആഹ് കിട്ടണല്ലോ വാങ്ങണല്ലോ കാരണം അവര് അവര് കാരണല്ലേ നമ്മടെ ജീവിതം ഇങ്ങനെയന്ന് പിന്നെപിന്നെത് വങ്ങാതിരിക്കാൻ പറ്റോ? ആണുങ്ങൾക്കെപ്പോളും ഏത് രീതിൽ പ്രശ്നന്നെ നമുക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അതില് പലേ കാര്യങ്ങളാവും പറഞ്ഞുണ്ടാക്ക-
അതെല്ലാം തരണം ചെയ്ത്ട്ട് നമുക്ക് വീണ്ടൊരു കല്യാണം ശരിയായി. അതായി നിന്റെ ഭാഗ്യം എന്ന് കൂട്ടിക്കോ.
ആഹ്
ഒരു വഴക്കൂല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്നുമില്ലാണ്ട് ഇരിക്കട്ടെ ഇങ്ങനത്തൊക്കെ എനിക്കും ഭയങ്കര വിഷമാണ്
ആഹ് ആഹ്
കാരണം നമ്മളിങ്ങനെ പല രീതിയിലും ഇത് ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നുന്നത് കൊണ്ടേ
ആഹ് പിന്ന ശരി പത്ത് മിനിട്ടായി
ഓ എന്നാ ശെരിട്ടോ
ആഹ് ആഹ്